ആഹ ഹലോ ആഹ ആഹ കേക്കുന്നുണ്ട് നല്ല വിശേഷം അവിടെയോ?
ഫുഡൊക്കെ കഴിച്ചോ അവിടെന്ന അൽഹംദുലില്ലാഹ് ഫുഡ്‌
ആഹ ആഹ ഇല്ലല്ല കെടന്നിട്ടില്ലേ ഫുഡ് കഴിച്ചു
ആ കുട്ടികളൊക്കെ എങ്ങനെ കുട്ടികളൊക്കെല്ലേ വീട്ടില് എത്ര ആളാണ്?
ഇല്ല ഞാൻ കോളേജിലാ
ആഹ സ്റ്റുഡന്റാ ആഹ ആഹ ഓക്കെ അപ്പൊ എന്തിനാ പഠിക്കുന്നെ?
ആ ഞാൻ എലക് ഡിപ്ലോമ ഇക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്
ആഹ ആഹ ഓക്കെ ഓക്കെ എങ്ങനെയാണ് വീട്ടിലാണോ അതോ ഹോ അല്ല നിന്ന് പഠിക്കേണോ?
ന്ന് പഠിക്ക ഹോ
ആഹ് ഹോസ്റ്റൽന്നാണോ ഇപ്പൊ വിളിക്കുന്നേ? അതേല്ലെ ആ ഓക്കെ വീട്ടിക്കൊക്കെ വിളിച്ചിണ്ടായിരുന്നില്ലേ? ഉമ്മാക്കുപ്പാക്കൊക്കെ എന്നും വിളിക്കാറില്ലേ?
ആ ആ വിളിക്കാറുണ്ട് വിളിക്കാറുണ്ട് അവിടെയോ ഫുഡ് കഴിച്ചോ?
ആ അവിടിത് ഫുഡ് ഞാന് ഫുഡ് നേർത്തെ കഴിക്കും ക്കും നമ്മൾ ലേറ്റായി കഴിക്കുന്ന അത്രേം നന്നല്ലല്ലോ അപ്പൊ ഞാൻ മക്കക്കും കൊടുക്കും എനിക്ക് മൂന്ന് കുട്ടി ട്ടികളാണ് ഒരാൾ ഒൻപതിലാണ് പഠിക്കുന്നത് മൂത്താൾ രണ്ടാമത്ത ആൾ ആറിലാണ് രണ്ടാമത്താള് മോണ്ടിസോറിയാണ് സെക്ക എന്റെ ആ അങ്ങനെയാണ് അപ്പൊ അവർക്കൊക്കെ ഫുഡ് കൊടുക്കുമ്പോ ഞാന് അവര കൂടെ കഴിക്കും ഹസ്ബൻ്റ് കടയിലാണ് സ്വന്തായിട്ട് ചെറിയൊരു ബിസിനസ് രാണ് അപ്പൊ അവര് കട അടച്ച് വരാൻ കൊറച്ച് ലേറ്റാവും അപ്പൊ അവര് പറയും അവരെ കാത്ത് ന്നുണ്ടെങ്കി നമ്മുക്കും കൂടി ലേറ്റായിട്ട് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാ ഓരോ പ്രശ്നങ്ങള് വര ണ്ടാവും നിന്റെ തടി നാശാക്കണ്ടാന്ന് പറഞ്ഞിട്ടേ അപ്പൊ ഞാൻ നേരത്തെ മക്കക്ക് കൊടുക്കുമ്പോ ഒരു ഏഴര ടൈമില് ഞാനും കഴിക്കും ന്നിട്ട് പാത്രോക്കെ കഴുകി അങ്ങനെ ക്ലീനാക്കി വെച്ചിണ്ടങ്കിൽ അവർക്ക് മാത്രല്ലേ കഴിക്കാൻ ക്കണ്ടോളൂ അവര് കഴിക്കുമ്പോ അവരെ കൂടെ ഇരിക്കും ആ ഒറ്റക്ക് ഇരി പോതല്ലേ അങ്ങനെ ഫുണ്ട് ഒക്കെ കഴച്ച് ഇന്നിപ്പോ ഒരു പണിയ ഇന്നുണ്ടായിരുന്നില്ല പീരീഡ്സായ കാരണെ പയങ്കര വയർവേദനായിട്ട് എനിക്ക് ഇഞ്ചക്ഷൻ ക്ഷനൊക്കെടു പ്പൊ പോയിട്ട് സഹിക്കാൻ പറ്റാത്ത വേദന ആയോണ്ടെ നമ്മുക്ക് സ്ത്രീകൾക്ക് പല തരത്തിലുള്ള വേദനകളും സഹിക്കണല്ലോ അയിന്റ എടേല് മക്കള് സ്കൂൾക്ക് പോണോരും വീട്ടിൽ വിട്ടത്ജോലീം അവർ ക്ക് ഫുഡ് ഉണ്ടാക്കുക അതൊക്ക നമ്മുക്ക് ഒഴിച്ചൂടാൻ പറ്റാത്ത സംഭവങ്ങളാ അപ്പൊ അതൊക്കായി അങ്ങനെ പോണു ഇപ്പൊ പെയിൻ കില്ലറൊന്നും കഴിച്ചിട്ടൊന്നും ഒരു സമാധാനമില്ലാഞ്ഞിട്ട് സഹിക്കാൻ പറ്റാത്ത എന്നായോണ്ട് ഇപ്പോ ഒരു ഇഞ്ചക്ഷനൊക്കെ എടുത്ത് ഇവിടെ കിടക്ക. അവിടെ എങ്ങനെ മഴക്കെയുണ്ടോ
ആ ഇപ്പൊ ഇപ്പൊ മഴയില്ല രാവിലെ മുതൽ മഴയുണ്ട്
ആ ഇന്ന് നല്ല മഴ പ്പോഴൊക്കെ മഴ പെയ്തുകൊണ്ടിരിക്കണ് അത് കാരണം റേഞ്ചിനൊക്കെ ഭയങ്കര ഇഷു ആയ കാരണേ ഭയങ്കര നെറ്റിനൊക്കെ ഭയങ്കര സ്ലോ ആയിരുന്നു അങ്ങനൊക്കെ പ്പൊ ന്ന് പ്പൊ രാവിലെ ഇതേപോലെ സ്കൂൾക്ക് മോള ആക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഇവിട്ന്ന് ഹസ്ബന്റിന്റെ ഉമ്മ അപ്പോ അവിടുന്ന് കാല് വെഴുക്കീ കാലിൻ്റെ എല്ല് പൊട്ടീട്ട്ണ്ട് പ്പോ പ്ലാസ്റ്റർ ഇട്ട് വന്ന് അങ്ങനെ ഒരു കഥ ല് ഇവിടെ പ്പൊ പറമ്പിൽ പണിക്കാരുണ്ട് അവർക്ക് കഞ്ഞിം കൊണ്ട് പോയതായിരുന്നു ഉപ്പ മഠാളറ്റ് അവിടെ തോൽ കൊമ്പ് വെട്ടുന്ന തെങ്ങിന് തോൽക്കൊമ്പൊക്കെ വെട്ടണ പണിക്കാരുണ്ട് അപ്പൊ അവിട്ന്നൊന്ന് വഴുതിയതത്ര നല്ല മൂർച്ച ആക്കിയ മടാൾ ആണത് അത് കയ്യിമ്മ തട്ടിട്ട് കയ്യിൻ്റെ സെൻറർ ഇടത് കൈയ്യിന്റെ സെൻട്രത്തെ രണ്ട് വിരല്ണ്ടല്ലോ അത് രണ്ടും അറ്റിട്ടില്ലന്നേള്ളൂ അങ്ങനെ മുറിയായിട്ടുണ്ട് അതും കെട്ടിക്കൊടുന്നിട്ട് ഒക്കെ നമ് ഓടിപ്പാഞ്ഞതായിട്ട് അങ്ങനേം വയ്യാ ണ്ട് അതും വെയ്യ ഒക്കെ കൂടായപ്പോഴ് ഞാൻ ആകെ ടയേട് അയപ്പൊ ഞാന് അവിടെ കെടക്കാണ് മക്കക്കൊക്കെ ഫുഡൊക്കെ കൊടുത്തിട്ട് ഹസ്ബൻഡിനെ വെയ്റ്റ് ചെയ്ത് അങ്ങനേ കെട ക്കാണ് ആ മക്കള് കെടന്നു നേരം വെളുത്താല് സ്കൂളൊക്കെ ള്ളതല്ലേ ണീക്കാന് ഭയങ്കര മടിയാണ് മോൾക്കേ ഭയങ്കര മടിയാണ് നേരത്തെ ഉറങ്ങാനും ഭയങ്കര മടിയാണ് നീക്കാണെങ്കിൽ അവൾ നീക്കിയില്ല വിളിച്ചു വിളിച്ചിട്ട് നമ്മള് ഉറങ്ങണ കാണുമ്പോൾ നമുക്ക് പാവം തോന്നി വല്ലാത്തൊരു അവസ്ഥ അല്ല അയക്കുട പോയി മഴ ആവുമ്പോ കുളിക്കാൻ ഓക തണുപ്പ് അല്ല ഭയങ്കര താണ് അപ്പൊ ഞാൻ ഇടക്ക് ചൂട് അധികം ചൂടു വെള്ളോക്കെ ഉണ്ടാക്കിട്ട് ചെറിയ ചൂടില് പാകാക്കിട്ട് അങ്ങനൊക്കെ കൊടുക്കും നമ്മക്കെന്നെ ഭങ്കര തൺപ്പായിട്ട് ഭയങ്കര ഇതല്ലേ അപ്പൊ ചെറിയ മക്കളെ ഭയകര ഇത് അല്ല പോന്ന സമയത്ത് ഭക്ഷണം കഴിക്കാൻ കഴിക്കാൻ ആണെങ്കിലും പയ്കര ബുദ്ധിമുട്ട് അല്ല ഫുഡ്‌ തീരെ കഴിക്കൂല നമ്മളെന്ത് സ്പെഷ്യല് ചിക്കൻ ആവട്ടെ മട്ടൺ ബീഫ് പറഞ്ഞാലും അല്ലെങ്കി ബിരിയാണി നെയ്ച്ചോറ് അങ്ങനൊക്കെ മ്മള് സ്പെഷ്യലായിട്ട്ക്കെ വീട്ടിലിൽണ്ടാക്കൂലെ അങ്ങനൊക്കെ ണ്ടാക്കുന്ന മഴക്ക് ചോറ് കാട്ട് അങ്ങനൊക്കെണ്ടല്ലോ എന്തായാലും കണ്ട കുട്ടികൾ അങ്ങനൊര് പ്രക്രതൊന്നുല്ല ആൾക്ക് നെയ്ച്ചോറാണ്ച്ചിട്ട് എനക്ക് ക്ക് വേണ്ട ക്ക് അപ്പൊ ബിരിയാണി അവര്ക് കഞ്ഞി മതി എന്നാ പറയ അങ്ങനെ ഒരു ആറ്റിട്യൂട് ആണ് അങ്ങനെ ഫുഡ് കയിക്ക്ൺള്ള ആളല്ലേ ഏ
ആ
മൂത്ത മോനും അങ്ങനെതന്ന്യാ മീൻ വേണം ന്നൊന്നുമല്ല രണ്ടാക്കും മീന്റെ ഒരു മണം ഇല്ലെങ്കിൽ ഒരു ദിവസം ചോറ് ഇറങ്ങൂല അങ്ങനത്തെ ഒരു പ്രകൃതള്ള ആൾക്കാരാണ്
ആ ആ
ഫുഡ്‌ ഓക എങ്ങനാ ആണ്
ഹോസ്റ്റലില് ഫുഡ് കൊഴപ്പോല്ല
ഒറ്റക്ക് ങ്ങനെ ണ്ടാക്കി കിടക്കും ങ്ങനെ ആ അഡ്ജസ്റ്റ് ചെയ്ത് പോവാന്നില്ലേ ആ
ആ മക്കളൊക്കെ എത്രേലാ പഠിക്കണേ.
രണ്ടാമത്തെ ആള് ലാണ്.
ആ
ഹസ് ഇ പോണു ഭയങ്കര മഴയാണ്
ആ റേഞ്ച് കട്ടാവും പക്ഷെ വോയ്സ് കേൾക്കുന്നില്ല എവിടക്ക്
ഇല്ലേ വോയ്‌സ് കറക്ട് ആണോ ഹലോ ഹലോ